ഹലോ ആ കേക്ക്ണ്ല്ലേ?
ണ്ടല്ലോലേ
ആ കേക്ക്ണ്ട് കേക്ക്ണ്ട്
ആഹ എന്തൊക്കെ ഇപ്പൊ ഇവിടെള്ളത്
ഞാൻ ഇപ്പൊ വീട്ടിലിങ്ങനെ ഇരിക്കണേ കളിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കാണ് വേൾഡ് കപ്പ്ക്ക ഇങ്ങനെ വര്ണണ്ടല്ലോ
ആ അതെ തീർച്ചയായിട്ടും. ആ അതെ ഇപ്പൊ വേൾഡ് കപ്പിന്റെ ടൈം ആണല്ലോ ഞാനും
ഉം
ഇണ്ട്. ഞാനുപ്പയിനങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്ക, എനിക്ക് വേൾഡ് കപ്പിനെ കുറിച്ച് ഇങ്ങനെ ഏ പല കാര്യങ്ങളും ലോമൊക്ക ഇങ്ങനെ വരുന്നുണ്ട് കാരണം ലോകത്തിലെ ഏറ്റവും വലിയൊരു കായിക മാമാങ്കങ്ങളിൽ ഒന്നാണല്ലോ ഈ വേൾഡ് കപ്പ് എന്നുള്ളത് കായികരംഗത്തെ അത്യുന്നത നേട്ടങ്ങളും അതുപോലെ തന്നെ ആവേശവും അതുപോലെ മത്സരവീര്യവും രാജസ്നേഹവും ഒരുമിച്ച് കാണിക്കാൻ സാധിക്കുന്ന ഒരു വേദിയാണ് ഈ വേൾഡ് കപ്പ്ുള്ളത് ലോകത്തിന്റെ വിവിധ ഭാഗ നിള്ള മികച്ച ടീമ്കള് ഒന്നിച്ചുപോയി തങ്ങളുടെ കഴിവ് തെളിയിക്കുകയും കോടിക്കണക്കിന് ആരാധ ടെ ഹൃദയം കീഴടക്കുകയും ചെയ്യുന്ന ഒരു മഹത്തായോരു കായിക വിനോദം ഏ കായിക വിനോദമായ ഏ കാൽപന്തിന്റെ ഒരു മാ കല മാമാങ്കം ന്ന് മാമാങ്കം എന്ന് തന്നെ നമുക്ക് പറയാവുന്നരീതിയിലാണ് കാരണം വേൾഡ് കപ്പ് എന്ന വാക്ക് ഏ കേൾക്കുമ്പള് ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്നത്ഫുട്ബോളും ക്രിക്കറ്റൊക്കെണ് കാരണം ഈ രണ്ട് ഏ ഇനങ്ങളുടെയും വേൾഡ് കപ്പുകൾ ലോക ക മെമ്പാടുമുള്ള ജനങ്ങളെ ഒരുമിപ്പിക്കുന്ന ഒരു വലിയ ഉത്സവങ്ങളാണ് ജാതിയോ മതമോ ഭാഷയോ രാജാത യോ മറ്റു സംസ്കാരങ്ങളോ അത്തരം ഏ ഒരു വേർത്തിരിവില്ലാതെ കായിക പ്രമികൾ ഒരേ വിഗാരത്ത് ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിലൂടെ ഒരേ വികാരത്തോടെ ഈ മത്സരങ്ങൾ ആ സ്വദിക്കുന്നുണ്ട് ന്ന്ള്ളതാണ് അതാണ് വേൾഡ് കപ്പിന്റെ ഏറ്റവും വല്ല്യ പ്രത്യേകത എന്നുള്ളത് കാരണം ഒരു വേൾഡ് കപ്പ് നേടുക എന്നത് ടീമിന്റെ സ്വപ്നമാ ലല്ല ആ രാജ്യത്തെ മുയ്‌വൻ ജനങ്ങളുടെ ഒരു സ്വപ്നമാണ് ഒരു ഹ് വർഷങ്ങളായുള്ള പരിശ് ശീലം അത് പോലെ തന്നെ കഠിനാധ്വാനവും അർപ്പണ ബോധവും ആത്മവിശ്വാസമാണ് ഒരു ടീമിനെ വേൾഡ് കപ്പിലേക്ക് ഏ എത്തിക്ക്ന്നത് എന്ന്ള്ളത് വിജയി ക്കുന്നടീം ട്രോഫി നേടുന്നത് അത് കളിക്കാരുടെ മാത്രമല്ല ആ മുഴുവൻ രാജ്യത്തിന്റെ വിജയം കൂടി ട്ടാണ്‌മാറുന്നത് ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് ഏ കെഥകരം തന്നെ നമ്മുടെ ഇന്ത്യ ഏ നമ്മള് വേൾഡ് കപ്പ് ഏ കളിക്കുന്നതും പ്രതീക്ഷ നമ്മുടെ നമ്മുടെ നാട് നാട് ഒട്ടാരെ ഇപ്പം എന്താണ് വേൾഡ് കപ്പിന്റെ ആ ഒരു ആഘോഷത്തിലാണ് കാരണം ഏ മ്മ് ഫ്ലെക്സുകൾ അടിച്ചും അതുപോലെ തന്നെ ബാനറുകൾ തൂക്കിയും കട്ടഔട്ട് ഹ് പ്ല കളിക്കാരുടെ എ കട്ട്ഔട്ടുകൾ വെച്ച് കൊണ്ട് അതുപോൽ തന്നെ എങ്ങനെയൊക്കെ തങ്ങളുടെ ഏ ഇഷ്ട ടീമ ഏ ടീമുകളോടും താരങ്ങളോടും സന്റെ തങ്ങൾക്ക് ഉള്ള ആരാധന ല്ലെ സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റുവോ അതെല്ലാം കയ്യുന്ന രീതിയിലൊക്കെ ഏ പ്രകടിപ്പിച്ചു കൊണ്ടാണ് നമ്മള് കേരളത്തിലുള്ളവരെ ഈ വേൾഡ് കപ്പിനെ വരവേക്കുന്ന വരവേ റ്റിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കണ്ടെ അതൊക്കെ മ്മള് ഈ സമൂഹ മാധ്യമങ്ങളിലൂടെയും അതുപോലെ തന്നെ പത്ര മാധ്യ നിങ്ങളുടെ എന്തിനേറെ പറയുന്നു ഞമ്മളുടെ നാടുകളുടെ അടക്കം എന്തെയ്യുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾ നടക്ക്ന്നുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർഥ്യം ഇതൊക്കെ ഒരു ഏ കളിയുടെ ആ ഒരു വൈബിൽ എടുക്കണന്ന് എടുക് എടുത് എടുക്കുക എന്ന് ള്ളത് മാത്രമാണ് ഇതിനൊരിത് കാരണം ഇതൊക്കെ ഏ വേൾഡ് കപ്പിന്റെ ആ ഒരു സമയമാകുമ്പോള് ഏ ഉണ്ടാകുങ്ങൽ ഹേ ക്കാരം കൂടിയാണ് ഇതൊക്കെ ഫോണിലുംഏ അല്ലെങ്കി മറ്റു സാമൂഹ്യ മാധ്യമത്തിൽ മാത്രം അടിഞ്ഞു കൂടിരിക്കുന്നതിന് പകരം എല്ലാവരും ഒത്തുചേർന്ന് കൊണ്ട് ന്ത് കളി കാണുന്ന ഒരു അവസ്ഥ അത്തരമൊക്കെ അങ്ങൻത്തെരു ഒരു സമയം കൂടിയാണ് ഈ ഒരു വേൾഡ് കപ്പിന്റെ ന്നുള്ളത് അതൊക്കെ വലിയ വലിയ വളരെ നല്ല കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് മ്മളെ ഫുട്ബോൾ ലോകത്ത് നിരവധി ഇതിഹാസ താരങ്ങളും ന്ത്യ്യിണ്ട് വേൾഡ് കപ്പിലൂടെ ലോക ശ്രെ ദ്ധ നേടിയിട്ട്ണ്ട് ചിലരെന്ത് യ്യുന്നു അവർടെ രാജ്യത്തെ ലോക ചാമ്പ്യന്മാരാക്കി ചരിത്ര ത്തിലിടം നേടിട്ട്ണ്ട് അവർടെ കൈയ്യും അതുപോലെ തന്നെ ആത്മവിശ്വാസവും ഒരിക്കലും തോൽവി സമ്മതിക്കാത്ത മനോ ഭവും പുതിയ തലമുറക്കൊരു പ്രചോദനാണ് അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഏ ക്രിക്കറ്റ് വേൾഡ് കപ്പിന് എന്തയ്യ്ണ് ഇന്ത്യയില് വലിയ പ്രാ പ്ലാനുണ്ട് എന്നാലും ഇപ്പോൾ നെലവിൽ ക്ക് എന്താണ് ഫുട്ബോൾ വേൾഡ് കപ്പാണ് ഏ നമ്മുടെ ഏ ഫിഫ ഏ നടത്തുന്ന
ഉം
വേൾഡ് കപ്പാണ് ഇതില് പ്രധാനമായ്‌ട്ടും പറയാനുള്ളത് കാരണം വേൾഡ് കപ്പ് നമ്മൾ പഠിക്കുന്ന വലിയൊരു പാടണ്ട് ഏറ്റവും വല്ല്യ രു പാഠം ന്നുള്ളത് ടീം വർക്കിന്റെ പ്രാധാന്യാണ് കാരണം ഒരു താരത്തിന് ഒറ്റക്ക്‌ ഒരു ഒരു ഒരിക്കലും എന്ത്‌യ്യൂല്ല കിരീടം നേടാൻ കയ്യൂല്ല എല്ലാ താരങ്ങളും എന്തിയ്യ ഒരുമിച്ച് പ്രവർത്തിക്കുമ്ബ്ലാണ് വിജയം സാധ്യമാകണ്ടത് ജീവിതത്തിലും ഇതേ ഒരു പാടാണ് നമുക്ക് ലഭിക്കണ്ട കാരണം കുടുംബത്തിലും സമൂഹത്തിലും രാജ്യത്തിലും ഐക്യം ഉണ്ടാണങ്കിൽ സഹകരണം ഉണ്ടാകണമെങ്കില് വലിയ നേട്ടങ്ങ ങ്ങളെന്തെയ്യും ഇങ്ങനെ എ ഒരുമിച്ച് പ്രവർത്തിക്കുന്നല് നേടാൻ കഴിയുന്ന്ള്ളതാണ്
അങ്ങനെ വേൾഡ് കപ്പ് ജയിക്കുന്നതിലും പ്രധാനപ്പെട്ടത് ഏ നല്ലത് ഏ പ്രധാനപ്പെട്ടതെന്താണ് നല്ലൊരു കായിക മനോഭവമണ് കാരണം ജയോം തോൽവിയും കളിയുടെ ഭാഗായിട്ട് ണ്ടാവണ്ട ണ് വിജയിക്കുമ്പോള് എന്ത്‌ വിനയവും അതുപോലെ തന്നെ തോൽക്കുമ്പോൾ ആത്മവിശ്വാസം നിലനിർത്താന്ന് ള്ളതാണ് യഥാർത്ഥ ഒരു കായിക താരത്തിന്റെ ഗുണം ന്നുള്ളത് ഈ ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിലും ണ്ടാകണം ന്നുള്ളതാണ് ഇൻക്കും ഏ ഇൻക്കും തോന്ന്ണത് കാര്ണം വേൾഡ് കപ്പ് മത്സരങ്ങൾ എന്താണ് യുവജന ങ്ങൾക്ക് വലിയ പ്രചോദനാണ് അത് ഞാൻ നേര്ത്ത പർഞ്ഞതുപോൽ തന്നെ കേരളത്തിന്റെ അങ്ങോളമിങ്ങോളമുള്ള മുക്കിലും മൂലയിലും ന്താണ് ഇപ്പോൾ ഫ്ലക്സുകളും ബാനറും കളും മറ്റു തങ്ങളുടെ ടീമിനെ പൊക്കി പറഞ്ഞുള്ള പല ഏ പോസ്റ്ററുകളൊക്കെ പൊങ്ങി കഴിഞ് ഈ ഒരു അവസ് ഈ ഒരു ഒരു കാല ലഘട്ടത്തില് ഈ ഒര് സമയത്ത് എന്താണ് കായികരംഗത്തേക്ക് കൂടുതൽ കുട്ടികളെ ആകർഷിക്കാണ് അതുപോൽ തന്നെ ആരോഗ്യമുള്ള ഒരു ജീവിത ശൈലി വളർത്താനും ന്തെയ്ന്ന്ണ്ട് ഇത് സഹായിക്ക്‌ന്ന്ണ്ട് ള്ള പ്പുദാഹര്ണം കു ട്ടികളിലെ ഈ വേൾ വേൾഡ് കപ്പ് സഹായിക്ക്‌ന്ന്ണ്ട് ന്ന്ള്ളതാണ് കാര്ണം കുട്ടികളിലെ ഏ സ് കളികളിലൂടെ അച്ചടക്കോം അതുപോൽ തന്നെ സഹകരണ മനോഭാവൊക്കെ എന്തെയ്ന്ന്ണ്ട് ഈ വേൾഡ് കപ് ലൂട വളര്ന്ന അതുകൊണ്ട് തന്നെ കായികരങ്കത്തിന് വിദ്യാഭ്യസത്തിനൊപ്പം തന്നെ വലിയ പ്രാധാന്യം ഉണ്ടെന്നാണ് മനസ്സിലാക് ക്കെണ്ടത് ഇന്ന് വേൾഡ് കപ്പ് ഒരു കായിക മത്സരം മാത്രല്ല കാരണം ലോകത്തെ ഒന്നിപ്പിക്കുന്ന ഒരു സാം സ്കാരിക ആകോശം കെ നമുക്കൊക്കെ അറിയാം ഈ നമ്മുടെ ഈ ഫിഫ വേൾഡ് കപ്പ് നടക്ക്‌ന്ന സമയത്ത്
അതിന്റെ ഉൽഘാടന പരിപാടി ശ്രദ്ധിച്ച നമ്ക്ക് മൻസ്സിലാവും ഏ പല രാജ്യങ്ങളിൽ ന്നുള്ള അവര്ടെ സംസ്കാരങ്ങ ങ്ങള് എ അവരെന്തെയ്യണ അവരുടെ ആചാരങ്ങള് അല്ലെങ്കി അവരുടെ കലാ വിരുദുകളൊക്കെന്തെയ്യാ അവിടെ പ്ര പ്രചരി അവിടെ പ്രകടിപ്പിക്കുന്ന ഒര അവസ നമ്മള് കാണാറുണ്ട് അതൊക്കെ എന്താണ് ഒരു ഐക്യത്തെ അല്ലെങ്കി ഒരു എല്ലാ എല്ലാത്തിനെയും ഇവ്ടെ ഉൾക്കൊള്ളാന ആവുമെന്നൊരു വലിയ സന്ദേശം ലോകത്തിന് നൽകുന്നുണ്ട് കാരണം വിവിധ രാജ്യങ്ങളി ന്നുള്ള ആളുകളും ഒരേ വേദിയിൽ ഒന്നിച്ചു കൂടുക അതുപോൽ തന്നെ സൗഹൃദത്തിന് സമാധാനത്തിന് സന്ദേശം ലോകത്തിന് നൽക് കി ക്കൊണ്ട്ന്തേ മത്സരങ്ങള് അവസാനിച്ചാലും അവ സൃഷ്ടിക്കുന്ന ഓർമ്മകൾ എന്താണ് ഇന്നും ജനങ്ങളുടെ മനസ്സിൽ നി നിക്കും ന്നുള്ളതാണ് അതുപോൽതന്നെ എന്താണ് വേൾഡ് കപ്പിനെ കുറിച്ച് ങ്ങക്ക് പറയാൻള്ളത്
വേൾഡ് കപ്പ്ന്ന് കേക്കുമ്പോ തന്നെ മനസ്സീക്ക് വരുന്നത് ബ്രസീൽ ന്നുള്ള ടീം ആണ് ഫിഫ വേൾഡ് കപ്പ്ന്ന് കേട്ട്ണ്ടെങ്കില് അല്ലെങ്കി ഫുട്ബോൾ വേൾഡ് കപ്പ് ന്ന് കേട്ടിണ്ടെങ്കി ആദ്യം മനസ്സേക്ക് വെര ബ്രസീൽന്നുള്ള പേരാണ് അതീള്ള കളിക്കാര മുഖങ്ങളാണ് മൻസ്സിലേകാ ദ്യ എറ്റൊ ആദ്യം ന്റെ മൻസ്സിലേക്ക് വെര്ല് നെയമ്ന്റെ മുഖമാണ് അദ്ദേഹത്തിന്റെ ആ രണ്ടായിരത്തി പതിനെട്ട് ആ വേൾഡ് കപ്പിലെ കാലം അതേപോൽ തെ രണ്ടാര്ത്തി പതിനാലില് രണ്ടായിര്ത്തി പതിനാലില് അദ്ദേഹം റൊണാൾ ടീമി കൂടിട്ട് ള്ളകളി അവൊന്നും പർഞ്ഞാ തീരില്ല അതിന് വിരിച്ച തീരില്ല ആ കളിയൊക്കെ അതിൽ അദ്ദേഹത്തിന് പരിക്ക്‌ പറ്റ്ന്ന്ണ്ട് പക്ഷെ അതിന് മുമ്പുള്ള പരിക്കിന് മുമ്പുള്ള നെയമർനെ നമ്മളെല്ലാവരും കണ്ടതാണ് ഒരു പക്ഷെ പരിക്കില്ലായിര്ന്നെങ്കില് ഇപ്പോ ലോകം കണ്ട ഏറ്റോം നല്ല സ്കില്ലുള്ള ഒരു കളിക്കാരനാ കുമായിരുന്നു അദ്ദേഹം പിന്നെ അതിനെ കുറിച്ച് കൂടുതൽ നോക്കെയാണെങ്കില് ഏ നമുക്കറിയാം ഏറ്റവും കൂടുതല് കപ്പുകളെ ഫിഫ വേൾഡ് കപ്പിലെടുത്തിട്ടുള്ളത് ബ്രസീല് ടീമാണ് ലോക ഫുട്ബോൾലെ ഏറ്റവും വിജയകരവും ജനപ്രിയവുമായ ദേശീയ ടീമുകളിലൊന്നാണ് ബ്രസീൽ നാഷ്ണൽ ഫുട്ബോൾ ടീം മനോഹരമായ ആക്രമണം ഫുട്ബോളിനും സാങ്കേതിക മികവിനും പേര്കേട്ട ടീമാണ് ബ്രസീൽ ഇത് കാരണം ബ്രസീല് കളിച്ചൊക്കറിയാം ബ്രസീല് കളത്തേക്ക് ഇറങ്ങീട്ടെങ്കില് ഫുട്ബോളുള്ള ആഒര് കളിയെ അത് കളിയായിട്ടന്നെ സിംപിളാക്കീട്ട് പല ടീമുകളും കളിക്കുന്നത് നമ്മള് കണ്ടിട്ടുണ്ടാവും വളരെ പ്രയാസപ്പെട്ടിട്ടാണ് കളിക്കുന്നത് പക്ഷെ ബ്രസീല് അ റൊണാൾടീംന്നോടെ കളി കണ്ടാതന്നെ മനസ്സിലാവും അവര് ബ്രസീൽനെ സിമ്പിളാക്കി ഇതൊരു വലൃയ സാധനൊല്ല ആ രൂപത്തില് സിംപിളാക്കീട്ടാണ് അവര് കളിക്കണത് പിന്നെ അതേപോലെതന്നെ റ്റൊരു ടീമാണ് അർജന്റീനന്നുള്ളത് ഫുട്ബോളില് അർജന്റീന ബ്രസീല് ടീമുകളാണ് ണ്ടാവുക യൂറോപ്പിലുള്ള ടീമുകളാണ് ഏ സൗത്തമേ ഏ കിഴക്കമേരിക്കെലുള്ള ടീമുകളാണ് ഇതൊക്കെ പിന്നെ ഫുട്ബോളിനെ കുറിച്ച് പറയാണെങ്കില് വേൾഡ് കപ്പിനെ കുറിച്ച് പറയാണെങ്കില് ലോകത്തിലേ റ്റം ജനപ്രിയമായ കായിക മത്സര ലൊന്നാണ് ഫിഫാ വേൾഡ് വേൾഡ് കപ്പ് വേൾഡ് കപ്പുകൾ കുറേണ്ടെങ്കിലും ഇതിലേറ്റവും ആൾക്കാര് വേൾഡ് കപ്പ്ന്ന് കേട്ട്ണ്ടെങ്കി തന്നെ ആദ്യം മനസ്സിലേക്കോടി വരുന്നത് ഫിഫ വേൾഡ് കപ്പായിരിക്കും ഫുട്ബോൾ രംഗത്തേറ്റവും വലിയ ടൂർണമെന്റായ ഇത് സംഘടിപ്പിക്കുന്നത് ഫിഫാണ്. ഫെഡറേഷൻ ഓഫ് എൻ തൊടങ്ങുന്ന ഫിഫ എന്ന ഒരു സംഘടനയാണ് ഈ ഫി ഫിഫ വേൾഡ്കപ്പ് ഫുട്ബോൾ വേൾഡ്കപ്പ് നടത്തുന്നത് നമുക്കറിയാം ഈ ഫുട്ബോൾ വേൾഡ്കപ്പ് ഇത് ഒരു വേൾഡ്കപ്പ് എന്നതിനപ്പുറം പല നാട്ടില്ള്ള ആൾക്കാര് ഒന്നിച്ചു ചേരുന്ന അവരെല്ലാവരും ഒന്നാണെന്നുള്ള സന്ദേശം നൽകുന്ന ഒരു കലാ മാമ് മാമാങ്കമാണെന്ന് നമുക്ക് പറയാം ഏഹ് ഇതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമെടുത്ത് നോക്കാണെ ങ്കി രണ്ടായിരത്തി ഇരുവത്തിരണ്ട്ല് ഖത്തറിൽ വെച്ച് നടന്ന വേൾഡ് കപ്പ് ആ വേൾഡ്കപ്പിന്റെ തുടക്കത്തിലെ ആ ഒരുൽഘാ അവ്ടെ ഉദാ പ്രധാന മത്സരത്തിന് മുമ്പുള്ള പരിപാടിയിൽ അത് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകും കാരണവിടെ രണ്ട്പേർ രണ്ട്പേര് ഖുർആനിലെ ഒരു സൂക്തം അവതരിപ്പിച്ച് ലോകത്തുള്ള എല്ലാ മനുഷ്യർ തുല്യരാണ് ഈ വേൾഡ് കപ്പുള്ള സമയത്ത് എല്ലാവരും ആ മഷത്വവും സത് ഏഹ് അവരെ ചിന്തിപ്പിക്കുന്ന ഒരാശയം മുന്നോട്ട് വെച്ചാണ് രണ്ടായിരത്തിരുപത്തിരണ്ടിലെ ഖത്തർ വേൾഡ് കപ്പ് തുടങ്ങീട്ടു റയുന്നത് ഒരാശയം തന്നെയാണ് ഓരോ വേൾഡ് കപ്പും വരുമ്പോഴും നമ്മുടെ മന മനസ്സിൽ വരേണ്ടത് നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടത് ചെലത് പിന്നെ നമുക്ക് ഇത് ചർച്ച ചെയ്താ തീരാത്തൊരു വിഷയം തന്നെയാണ് വേൾഡ് കപ്പ് എന്നുള്ളത് ഇനിയൊരുപാ പാട് വേൾഡ് കപ്പുകളുണ്ടാകട്ടെ എന്നാശംസിക്കുകയാണ്. എന്നാ നമുക്ക് മറ്റൊരു കോളിലൂടെ ബാക്കി സംസാരിച്ചാലോ
അതെ തീർച്ചയായിട്ടും ഇത് വലിയൊരു വിഷയമാണ്, നമുക്ക് ഇത് ഇതിനെ കുറിച്ച് മറ്റൊരു കോളിൽ സംസാരിക്കാം. ഓക്കെ ഇന്നാ ശരി